ഹലോ.
എന്താ വർത്താനം.
എ അങ്ങനെ പോണ് സുഖാണ്, എന്താ ഇയാടെ വർത്താനം എന്താ.
സുഖാടീ ഞാനേ എന്താ എപ്പളും അനക്ക് വിളിക്കണം വിളി ക്കണം എന്ന് കരുതും, ഒരു എന്താ ഒഴിവ് കിട്ടണ്ടേ.
എന്തുപ്പറ്റി.
എന്താ ഓരോ ഓരോ കേസ് ഹോസ്പിറ്റൽ കേസ്കള് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ് ഉണ്ട്. എനിക്ക് എന്താ എനിക്ക് തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് എനക്ക് അറിയില്ലേ.
ആ അത് ശരി.
ആ അയിന്റെ അയിന്റെ ടെസ്റ്റ്. പിന്നെ എന്നാ ഒരിസം എന്താ ഇവിട്ക്ക് ആശ്പത്രിക്ക് പോയിട്ട് എന്താ പിന്നെ അയിന് എല്ലാ കാര്യങ്ങളും ടെസ്റ്റും കാര്യങ്ങളും എന്താ ഒക്കെ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ്.
ഓ റിസ് ഉം. വിശ്രാമത്തിലാവുല്ലേ ഇപ്പൊ.
ആഹ് അപ്പൊ കൊഴപ്പൊന്നും ഇല്ല അത് എന്താന്ന്ന്നാ മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് പോയിട്ടേ. ചെക്കപ്പ് ഫുള്ള് കഴിയണം, എന്നാ പിന്നെ നമ്മുക്ക് കുഴപ്പില്ലാതെ.
ആഹ് വെറുതെയല്ല നിന്നെ എവിടെയും ഒന്നും കാണാത്തത്. ഇങ്ങനത്തെ ഓരോ പ്രശ്നത്തിലാവൂല്ലേ.
ആഹ് ഇങ്ങനെ ഓരോ ആശുപത്രി കേസില് കൂടെക്കെ ഇങ്ങനെ പോയി കൊണ്ട് നിക്കാ. ഓരോന്ന് ഒന്ന് പിന്നെ ഒന്ന് കുട്ടി കുട്ടിക്ക് ഒന്ന് പനിക്കും പിന്നെ അത് ഒരാൾക്ക് പനിച്ചാ പിന്നെ മറ്റേ എന്താ വേറെ മറ്റേ പെണ്ണിന് പനിക്കും പിന്നെ നക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ഏർ പിന്നൊ ഈ. പെട്ട് ആ പെട്ട് കഴിഞ്ഞ അതിന്ന് റിക്കവർ ആവാ നല്ല പണിയാ. പിന്നെ ഞങ്ങളവിടെ എടുത്ത പെരയിലൊക്കെ മഞ്ഞപ്പീത്തായിരുന്നു എല്ലാ പെരക്കാർക്കും.
ഓ അത് നല്ലോണം അത് അത് നമ്മൾ നല്ലോണം ശ്രദ്ധി അത് പകരുമല്ലോ?
ആഹ് പകരുവേ അത് ഇങ്ങിട്ടാണെങ്കിലും അത് എന്താ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളൊന്നും പോകാൻ പറ്റൂല്ല, ഒന്നിട്ടും എങ്ങിട്ടും. ഇട്ടും പോകാനും എന്താ അങ്ങോട്ടും ഇങ്ങോട്ട് പോ ഒന്നും ചെയ്യൻ പ എന്താ നമ്മക്ക് എന്താ ഈ കുട്ടികൾക്ക്. നമ്മള് അടച്ച് കൂട്ടിയാൽ ഇരിക്കും പക്ഷെ കുട്ടികള് നിക്കൂലല്ലോ.
ഇല്ലല്ല അതേപോലെ നമ്മള് ഈ കുളം. തോട്, അങ്ങനത്തെ അതിലൊന്നും കുട്ടികളെ വിടരുതിട്ടോ അപ്പൊ മറ്റേ ആ മസ്തിഷ ക്കജ്വരം അതുണ്ടല്ലോ.
ആഹ്.
ആഹ് അപ്പം അങ്ങനെ ത്തിലൊക്കെ വിടണെ നല്ലോണം ശ്രദ്ധിക്കുക നമ്മള് ശ്രദ്ധിക്കുക നമ്മളെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റൊണ്ട് അത് സംഭയി ക്കരുത്.
ആഹ് ആ പിന്നെന്താ ഒക്കെ ഇപ്പൊ ഇപ്പൊ പേടിയടി ഇപ്പൊ അനക്കറീല ഇപ്പത്തെ സമെയം ഈവെള്ളം പെട്ടെ നല്ലോംഈ വെള്ളത്തിക്കൊന്നും കുട്ടികളെയെന്നും ഏ യതും ഇപ്പത്തെ കുട്ടിക്കൊന്നും നീന്ത നമ്മക്ക് പണ്ട് എന്ന് പറഞ്ഞാല് ഒക്കെ നീന്ത നീന്ത ന്തലൊക്കെ അറിഞ്ഞീ ഞാനെ ങ്ങളെ പെര അനക്കറിലേ ഞങ്ങളെ പെര തറവാട് പൊഴന്റെ അടുത്താരുന്നൂട്ടോ അപ്പൊ ഞാൻ ചെറുപ്പത്തിലേ ഞമ്മള് സ്കൂള് വിട്ട് വന്നിട്ട് നേരെ ആയികാണ്ട് പോകും.
ആ ആ അതെ അന്ന്ന്നൊ ഒരു പേടില്ല ഇന്ന് എവി മക്കള് പുറത്ത്ക്ക് എറങ്ങ്ണില്ലല്ലോ.
ഇല്ലേയ്, ആഹ് ഇത് നല്ല രസത്തില് ചെയ്തിട്ട് രാത്രി മഹ്‌രിബ് ബാങ്ക് കൊടുക്കോളം നീന്തീട്ടും തായിട്ടും കളിക്കെന്ന അന്നെന്ന് പറഞ്ഞ ഫോണ് കാര്യങ്ങളൊന്നും നമ്മളടത്ത് ഇല്ലല്ലോ.
അതെ, അതെ ഹ് ഒരുകണകിന് ആ കാലം എന്ത് രസായിരുന്നു.
രസായിര്ന്നോ ഈ ആ കാൽത്തിന്റെ അങ്ങത്തെ രു കാലംഇനി നമുക്ക് കി
ഇല്ലല്ല ഇപ്പത്തെ മക്ക ഇപ്പത്തെ മക്കൾക്ക് അങ്ങനത്തെൊന്നും ഒരി ഒരിക്കലും അനുഭവിക്കാനുള്ളൊരു യോഗല്ല ഈ. ഗെയിം ഗെയിമിന്റെ കളി കളികളല്ലേ
പിന്നെന്താ ഫുള്ള് ഫുള്ള് അങ്ങനത്തെ കളിയും കാര്യങ്ങളല്ലേ ഇപ്പൊ നടന്നും കൊണ്ട്ക്കുന്നത് ഏ പിന്നെ അ തും ഇപെരു രു ടീ ഒരു പെരെല് ട്ടീവി എത്രങ്ങാനും വല്യ ട്ടീവി ആ ടിവിയില് നമ്മക്ക് നമ്മള് പണ്ടൊക്കെ എങ്ങനെയെന്നറിഞ്ഞാൽ ആ ടിവിടെ
ന്ത് രസായിരുന്നു അല്ലേ അത്
ആ ആ അ അ അതൊക്കെ നമ്മള് പണ്ട് ആ ടി വി ഒക്കെ കാണുമ്പോ എങ്ങനെയന്ന് പറഞ്ഞാല് അത് ന നമ്മള് എന്താ പിന്നെ എല്ലാരും പാടെ ഇരുന്നിട്ടാ കാണ ഒരു സിൽമേണെങ്കി എന്തും ഇപ്പൊ ഇന്റെ ആ ഇപ്പൊഎങ്ങനെയെന്നൊ ന്റെ മോള് മോൾക്കൊടൈം കൊടുത്തികാണ് മോൻക്കൊരു ഒരു സമയം കൊടുത്തികാണ് ഏ എജ്ജ് രണ്ട് മണിക്കൂർ കണ്ടോ ഇങ്ങിട്ട് ആ ര ണ്ട് മണികൂർ ഓൻക് അപ്പോ ഒന്ക്ക് ഈ കൊച്ച് ടിവി അങ്ങനതൊക്കെ
ആ ആ
അങ്ങത്തെക്കെ ഓൾക് ഈ ഇതൊക്കെ ണ്ടാവൂലേ എന്താ ബ്ലോഗ്യ്യൂലേ ഒ കൂട്ടുരത്തിയാളൊക്കെങ്ങനെ എ അ എന്താ ആ അങ്ങൻത്തെ ആ ഓലെ വീട്ടിത്തെ കാര്യങ്ങള് അയില് ഓൾ ഓളണ്ടലിയി ഞാനെന്ത്യ്യുന്നോ ഞാനാമ്മളെ പണ്ടത്തെ സിനിമാളോക്കെ ണ്ടാവൂലേ ഹ് ഹേ ഹ് അതൊക്കെ തരനി
സത്യം പറഞ്ഞാ നമ്മളെ ഫോണിൻ ഒന്ന് ആലോയിച്ചോക് നമ്മളെ ഫോൺ നമ്മളെ പിരാ ഒരു ടൈമ് അതിനൊരു ഒരു ഇതില്ല അശോസ്ഥത ഇല്ല
ഹ്ഹ അ അതുനേരതി അല്ലെങ്കി പിന്നെ എന്ത്ന്നൊ നമ്മളെ ഇത് ഇണ്ടാവലോ എന്ത്ന്നർണല് ഈ എന്താ ഈ എന്തൊ ചിരി ചിരി ഇങ്ങനെ ചിരിക്കാനുള്ള സംഭവങ്ങളൊ
അതെ അതെ അതെ
ആഹ് ആ അതൊക്കെ ആ അതൊക്കെ കാണ അതൊക്കെള്ളൂ ഞാൻ കോമഡി ഇല്യ ഞാൻ ഇപ്പോടെകൊള്ളു ഞാന അധികം പോവ
ആഹ് ആഹ പറ്റൂല അതന്നെ ഇഞ നമുക്ക്റ്റുണ ആ ഒരു ഒരി ഒരിക്കല അഡ്ജസ്റ്റ് ഞമ്മക്ക് ഒലതും അഡ്ജസ്റ്റ് യി ഞമക്ക് ഓൽകും താക്കാൻ പറ്റൂലല്ലോ നമ്മൾ ആ ഓല്തും കണ്ടിരിക്ണില്ലല്ലോ
ഇല്ല്യലോഅപ്പൊ അങ്ങ അങ്ങ അങ്ങനെ ആ അതൊക്കെണ് പോന്നറിയാ അങ്ങനെ അങ്ങൻത്തൊക്കെ കാലങ്ങളാണ്
ഹ് ഹ് ഹ് കാലഘട്ടം ഒരുപാട്ണ്ട് എന്നാൽ ആദ്യത്തെ ആ ടി വി തിന്നുമ്പോള്ള മാങ്ങാ മാങ്ങ എടുത്ത് ഉപ്പിലിട്ട് തിന്നണതും ഓരോ ഓരോ വീട്ടിൽന്നും ഒരു വീട്ടിലാവൂലോ അന്ന് എല്ലാ വീട്ടിലൊന്നും ടി വി ഇല്ലല്ലോ
ആഹ ഇല്ലല്ലോ പിന്നെ അൻക്കറില്ലേ സ്കൂൾക്ക് പോകുമ്പോ മദർസിക്ക് പോകുമ്പോ പുളിങ്ങ പൊയിഞൊണ്ടയ്‌ അത് അൻക്കറില്ലേ ഏ പ്പൊളും ഇമ്മാനെ കാണാ ഇമ്മാനെ കാണാതെ നോട്ട്ബുക്ക് പിന്നേടന്ന് ചീന്തും നട്ട് അയില് പുളിങ്ങട് പൊതിം ഉപ്പിട്ട പുളിങ്ങ ഇ് പൊള ങ്ങട്ട് രാത്രി മദർസിക്കയ് ങ്ങിട്ട് ഉസ്താദ് എങ്ങട്ടെ പൊറത്തൊക്കെടുക്കേലും പോ ആ ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നു മില്ല ഇപ്പൊക്കെ കാലോ അതൊക്കെ ന്നൊക്കെ ക്കെ രസേരുന്നു കാലങ്ങളൊക്കെയി ഇപ്പൊ ആ ആപെണ്ണേ ഇപ്പ നോക്കാ ഒരു കൊത്തിയ മാങ്ങാ അന്നമ്മളെന്താട്ടീന്ന് ആ കൊത്തിയെ ഭാഗം കടി ച്ച്നും കളഞ്ഞിട്ട് ബാക്കി കടിച്ചിട്ട് ഒരു നമ്മള് അഞ്ചാളുണ്ടെങ്കി അഞ്ചാൾ ഓരോ കടിം തിന്നിട്ട് അങ്ങനെ പെരീകൊവും ഇപ്പോ ഇപ്പോയി കോത്തിയ മാങ്ങ തിന്നലെ ന്താ കുഴികെത്തിട്ടുണ്ടാവും മരിചാണ്ട് പോയിട്ടുണ്ടാവും ഹ ഹ അങ്ങനെ കാലത്തിന്റെക്കെ ഒരു മാറ്റങ്ങളേ
ഉം പിന്നെ അത് അങ്ങനെ പോണ് എനിക്ക് എന്താ കു കുട്ടി ഇപ്പം വയറ്റില്ണ്ട്
ആ
ആഹ്
അപ്പൊ ഇനിയിപ്പ അയിന്റെ അയിന്റെ ആഹ് അയിന്റെ ചുറ്റുപാട് നോക്കി നടക്കണല്ലോ ഒ നമ്മക്ക് നമ്മക്ക് നമ്മളെക്കായ് വല്യേട ങ്ങാറായ്ക്കാരും അവാനാന്റെ കുട്ടിയാൾക്ക്
അതെ അതന്നെ ഞമ് ഇത് ഇരുത്തും കെടത്തും പിന്നെ ഭക്ഷണവും ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട കുളിക്കണ്ട ഒന്നുല്ല
ആഹ് എന്താപ്പ ഹ് ഓര് നമ്മള ഞമ്മളക്കെ കാലത്ത് ങ്ങനല്ലേ നമ്മള് ചെറുപ്പത്തി നമ്മള മ്മാരങ്ങനെന്ന് പറഞ്ഞാല് ചൂടാവും ഇന്ന സമയത്ത് ൻ പറ്റൂല ഇ
ഔ അതെ അതെ ഇപ്പ അങ്ങനൊന്നുല്ല ഇപ്പൊ രണ്ട് മണിക്കൂർ കെട ക്കണന്നാല്ലോ പറയണത് അദ്യം പകലൊന്നും അതേ പകലൊന്നും കെട ക്കാൻ പറ്റൂല ഇപ്പൊ ഒക്കെ നേരെ വിവരീതാ
ഒക്കെ വിപ വിപരീതാണ് ഇപ്പൊക്കെ ചെയ്യണംന്നാണ്
അതെ ചെയ്യണം എക്സൈസ് എക്സ് അതിന്റെ വ വ്യായാമങ്ങൾ ചെയ്യണം വ്യായാമം ഓരോന്ന് ചെയ്യാനുണ്ട്
ആ ഹ ദേ ദെ ഏ നല്ല ഡാൻ ഡാൻസളിക്കണണ്ടി
ഹ അയ്യോ ഇപ്പൊ ഈ യൂട്യൂബൊക്കെ എടുതാ -ല് ഇതന്നെല്ലേ ഉള്ളൂ
ഹാ പിന്നെന്താ അയ്ല് ഫുള്ള് കാണണമ്മള് ഇതല്ലേ
അല്ല എല്ലേതും വരല്ലേ അത് വരെ പ്രസവിക്കണത് വരെ ണ്ട് ഓലെ ഞ് അവിടിം കൂടിം കാണിച്ചു തരാനുള്ളൂ ബാക്കി ഒക്കെ
ബാക്കി വളേ ചമ്മലാവും
അതന്നെ മക്കള് ചെറിയ മക്കളാണ് ഈ കാ കാണണതേയ് നമ്മളിതിപ്പ ഉം മറ്റേ നമ്മക്കൊക്കെ അതന്നെ നമ്മക്ക് അറിയില്ലല്ലോ ഇത് എന്താ ഏതാന്നൊന്നും നമ്മക്ക് ക്കറിയില്ലാനി എങ്ങനെ എന്താന്നൊന്നും അറിയില്ലേനി അറിയത്തില്ല
ആഹ് അതന്നെ ന്റെമ്മോ അപ്പ എന്ത ഫുള്ള് എന്താ ലൈവ് ആയിട്ട് ഫോണിൽ കാണുഅല്ലേ
അതന്നെ തത്സമയ സംരക്ഷണാണ്
ഒന്നും എന്താ അതുകൊണ്ടന്താന്നോ എല്ലാ പേടിയും തീർന്നിട്ടാണ്പ്പ കല്യാണം കയി
ആ സത്യം നമ്മൾതിപ്പോ എന്താ ഏതാ ആരോടൊന്നും ചോയിക്കാനും വയ്യ
ഏയ് നമ്മൾ അപ്പോളാണ് നമ്മൾ അപ്പോ കല്യാണം കയുമ്പോൾ ആക്കാരും ഓനെ
അതെന്നെ ഇത് ഓലെ എന്താ ഏതാന്നൊക്കെ അ റിഞ്ഞിന് ശേഷാണ് കല്യാണം കയ്ക്ക
ആഹാ ഹാ ഇപ്പൊ ഇപ്പൊ എല്ലും തേർച്ച നോക്കി
അതെ അതന്നെ ഏതായാലും നമ്മള മക്കളൊക്കെ ഏ കാ ആ
വനെ അത്രേ ഉള്ളു വഴ എന്താ പെയയ് പോ പോയ എങ്ങനെ എന്തന പേടിയോ
അതന്നെ നമുക്ക് ഒരു പരിധി വരെ ഇപ്പൊ ഫോണിൽന്നെ എന്തെല്ലാം ഒളിപ്പിച്ച് വെക്കാ ക്കാനുള്ള സിസ്റ്റം നമ്മള് നമ്മള് കാണുന്നത് മാത്രല്ല അതിന്റെ
അത് പണ്ട് ആഹ പണ്ട് നമ്മള എന്താ ഈ ടി വി ഒക്കെ കാണുമ്പോ പരസ്യങ്ങളൊക്കെ വരൂലേ പരസ്യങ്ങളൊക്കെ വരും. അപ്പ നമ്മള എന്ത് ചെയ്യുന്നോ എന്താ ഉമ്മാരെ ഉപ്പരെ ഓരൊക്കെ എന്ത് ചെയ്യുന്നു അങ്ങനത്തെ സീനൊക്കെ വരുമ്പോ ഓരാ അടിച്ചു പോവും ഏ ഹപ്പൊ എന്താ എന്താ അങ്ങനെ പരസ്യത്തിലൊക്കെ പകുതി ഡ്രസ്സ് ഒക്കെ ണ്ടില്ല പരസ്യ സോപ്പിന്റെ അതി ഇപ്പൊ അതൊന്നും ഒരു വിഷയല്ല. ഇപ്പൊ പാഡ് വെക്കുന്നതും ഏ എടുക്കണതും
ഒന്നും ഒരു വിഷയല്ല മക്കള് അവിടെ കച്ചിറകൾ ഉണ്ടാക്കൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്തൊക്കെ
ആഹ ഏ
പിന്നെ എന്ത പലഹാരം ഉണ്ടാക്കാനായാ
ഇല്ലടി ഇതാ ഞാൻ ഇതാ മാഗ്ഗി ഉണ്ടാക്കാണ് ഞാനൻതാ മേഗി ഉണ്ടാക്കി കൊണ്ട് ചായ വെക്കും ചായക്ക് വെള്ളം വച്ച് ക്ക്ണു അതാകുമ്പോ ഒറ്റടിക്കണം കഴിഞ്ഞോളും ആഹ അതിന്റെ വിചാരം ഇറക്കണ്ടല്ലോ പിന്നെ ഇപ്പൊ സ്കൂൾ വിട്ടരുമ്പോ ഞാൻ നേരത്തെ കാര്യമായിട്ട് സ്കൂൾട്ടരുമ്പോ ഞന്തരോട്ട് കാര്യമായിട്ട്ണ്ടാക്കും
ആഹ ആഹ് ആഹ് ആഹ് ഇന്നിപ്പോൊ അങ്ങനെ റസ്റ്റ് അല്ലേ അപ്പൊ അതുകൊണ്ട്
അ അ പ്രശ്നന്നുമല്ലല്ലോ അപ്പൊ പിന്നെ ഇതിപ്പോ വീട്ടില്ന്നെ ഇപ്പ അതല്ല വീട്ടില ആകുമ്പ തന്നെ ചോറൊക്കെ തിന്നാനേ നേരം വൈകവേ നമ്മൾ ഇ
ഞാനേ മോനെ ചായെ കുടി
ആഹ ആയിക്കോട്ടെട്ട ഇന്നെ പിന്നെ വിളിക്കണ്ട കേട്ടോ ശരി എന്നാ ആഹ ഓക്കെ ശരിന്നാ ശരിന്നാ ശരിന്നാ